ഹലോ അലാലക്കും
വലക്കംസ്ലാം കേയറുന്നുണ്ടോ
ആഹ് കേക്ക വറാണ്
ആ ആഹ് സുഖന്നേ
എന്ത് ഉം ഉം ഫുഡോകഴിച്ച അഹദാ സട്ട ഫുഡ കഴിച്ച
ഓ ഫുഡൊക്കെ കഴച്ചു നിങ്ങ ഫുഡൊക്കെ കയച്ചോ
അപ്പൊ ഫുഡ് കയ്ച്ച നിക്കനള്ളൂ
ആഹ് പിന്നെന്താ
പഠിക്കാൻ കൊണ്ടപ്പം
ഇല്ല പഠിക്കാൻ പോുന്നല്ല ഞാന് വർക്ക് ചെയ്യുന്ന
ആ വർക്ക് ചെയ്യുന്ന അവല്ല എന്താ വർക്ക് ചെയ
ഞാന് ഹോസ്പിറ്റലിൽ ആണ്
ഹോസ്പിറ്റൽ നെയിസിങ് ആണോ
ആഹ
ആഹ
അല്ല അല്ല ഞാന് രണ്ട ഓഫീസ്
ഓക്കെ
ഉ അപ്പൊ ഫ്രീയു ള്ള സമയം ആയപ്പോ ഇങ്ങനെ
വിളിച്ചതാ ആ ഞാൻ ഫസ്റ്റ് വിളിച്ചപ്പോ കിട്ടില്ല
ആഹ എനിക്ക് അതിറെ ഇടയ്ക്ക് വേറൊരു കോള് വന്നിണ്ടായിരുന്നു അതായിരിക്കും
ആഹ ആ് ആ
പിന്നെന്ന എന്താ ഉച്ചക്ക് ഫുഡിന് ഒക്കെ ഉണ്ടാക്കി
ഇന്ന് ഫുഡ് പുൊറത്തന്നായിുന്നോ ട്ട ആ് ഓക്കെ മന്തിും സംഭവങ്ങളൊക്കെ
ആഹ
ഉ ചെറിയ ഷോപ്പിംഗ ഉണ്ടായി ഭയട്ട
ആഹ അപ്പൊ നമ്മുക്ക് വീട്ടിൽന്ന് ഫുഡ് ആാക്കാനുള്ള സമയം കിട്ട
രാവിലെ ഇറങ്ങിയത നാത്തൂന്റെ വെഡ്ഡിംഗ ആണ് അപ്പൊ പിന്നെ അയിന്റെ ചെറിയ ഷോപ്പിംഗിന് രാവിലെ ഇറങ്ങിയതാ
ആഹ്
എത്തിയില്ല അപ്പം എളാമന്റെ വീട്ടിൽ ആണ് ഉള്ളത്
ആഹ അതെ അതെ
ആ
ഉം ഉ മക്കൾുണ്ടോ
ആഹ ഒരാളുണ്ട് ഒരാളുണ്ട് അങ്ങത്തെ പാടില്ല മൂന്ന് വയസായിട്ടുള്ളു
മൂന്ന് വയ്യസോ
ആഹ അങ്ങനെ വടിയില ആാക്കി പോന്നത
ആഹ് മൂന്ന് വയസ്സ് തൊട്ടതോന്നുന്നലെ അപ്പൊ അംഗലവാടിൽ കുട്ടിക്കളെ എടുക്കാ
ആ മൂന്ന് വയസ്സ് പൂർത്തിയാവണം പിന്നാലെ അങ്ങനാടി കുടിക്ക അല്ലെ കൊറ ഇപ്പൊ നിയമംണ്ടല്ലോ മൂന്ന് വയസാവാതെടു ക്കാൻ പറ്റിയ ഒരു ആധാറ് അങ്ങനെക്കെ ഉ അങ്കലാളിയിലാകുമ്പോൾ വി കൃതി ഇതൊന്നും ഉണ്ടാവല്ലോ ഓലെ കളികളായിട്ട് പീക്കോളും
ആ അതെ അവിടെ ആുമ്പോ പിന്നെ കുട്ടികളായിട്ട് ഒന്ന് ഇറക് ചെയതക്ക
കൊറെേ കുട്ടികൾുണ്ടാവ വീട്ടിലാവകുമ്പോ ഫുഡ്ുണ്ടാവ ഫുഡ് കഴിക്കാൻ മടി യാവും പിന്നാലെ കൂടി നടക്കണം ക്ക ഒരു മഴത്തും വെയിലത്തആകും ഇത് അംഗവാടിയില ആകുമ്പോ കറക്റ്റ് ഫുഡ് മുട്ടപ്പാലി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ
കുട്ടികുള്ള നന്ന
ഒന്നിന ഉള്ളൂ
ഹാആ
അത് ന ഇങ്ങൾക്ക് മക്കളില്ലേ
ഇല്ല്യ മക്കളായില്ല
ഏഹ്
കല്യാണം കയ്ഞ്ഞിട്ട് കൊറച്ചൊക്കെ ആയി മക്കളായില്ല അയ്ന്റെ ട്രീ മെൻ്റ്ലൊക്കെയാണ്
ആ ആ ആ ആ ആ രാവിലെ എറങ്ങണോവ്ടെ ഡ്യൂട്ടിക്ക്
ആ രാവിലെ ഒമ്പ്മണിക്കാ ഡ്യൂട്ടി നേരത്തെ എറങ്ങണം ഒരേ ട്ടേ എട്ടേമുക്കാലിനൊക്കെ എറങ്ങണം ന്നാറെ ഇവിടെത്തുള്ളൂ കറക്റ്റ് ഒമ്പത് മണി ക്ക് പഞ്ചെയ്യണം
വൈകുന്നേരം എറങ്ങാ മതിയോ രാ നൈറ്റ് ഡ്യൂട്ടിക്കെ ഉണ്ടാവൽ ണ്ടോ
ത്തില്ല എൻക്കാദ്യേ ആ നൈറ്റ് ഇല്ലാത്ത പോസ്റ്റായിരുന്നു അതുകൊണ്ടേ
ആഹ് ആഹ് അപ്പൊ പിന്നെ നൈറ്റ്ണ്ടാകൂല
ഉം
ഉം ഫുഡൊക്കെ വീട്ട്ന്ന് ഇണ്ടാക്കി കൊണ്ടരലാവില്ലേ
ആഹ് രാവിലെ ഫുഡൊക്കെ ആക്കീട്ട് വരും
ആഹ് ആ ആ
രാവിലത്തെ ഫുഡും ഉച്ചക്കുള്ള ഫുഡൊക്കെ രാവിലെ ആക്കണം ആഹ് ആഹ് എല്ലാ രാവിലെ രാവിലെ ആ വീട്ടിലെ പണികയിഞ്ഞാ പിന്നെ ഇവിടുത്തെ പണിയായി
ആഹ് അവിടുത്തെ പണിയായി ഫ്രീ ഇണ്ടാവില്ലാല്ലേ വീട്ടിലെത്തിയാപ്പിന്നെ പണി വേറെ തിരുമ്പലും ആ കുളീങ്ങൊക്കെയായി ആ ടൈമും കഴിയും
അതെ
ഈ ഫ്രീ ടൈമ് ഞാറായ്
പിന്നെ എനിക്ക് രാവിലെ ഇപ്പോ ഇവ്ടെ അങ്ങനെ വല്ല്യ തിരക്കില്ലാവും ഒരു ഉച്ച സമയെക്കെയാമ്പളേ എനിക്ക് തെരക്കൊള്ളൂ
ആഹ് ആഹ് ആഹ് ആഹ് ആ
ബില്ലിങ്ങാണ് അപ്പൊ ബില്ലൊക്കെ കയറാന് ഉച്ചയാവും
ആഹ് ഞാഈ ഞായറൊക്കെ ഒയിവാകൂലേ
ആഹ് സൺ ഡെ ഒഴിവാ
ആഹ് ആഹ്
സണ്ടേക്കെ ആമ്പോ പിന്നെ വീട്ടില് ഓരോ ര് കേക്കാലോ വീട് കേക്കാൻള്ള ഓരോ പണികളും പിന്നെ ഫുഡൊക്കെ ആക്കാനും അങ്ങൻത്തെ ഓരോ പണിണ്ടാവും സണ്ടേ ആവുമ്പോ പിന്നെ വൈകുന്നേരക്കൊ ന്നെ ആ വൈകുന്നേരക്കൊന്ന് പൊറത്തേക്ക് എറങ്ങും വീട്ടിലിങ്ങനെ വെറുതേരിക്കുമ്പോ ഒരു ചെറുപ്പാ പ്പെന്നു ഇങ്ങനെ പൊറത്ത് എറങ്ങി ശീലായതുകൊ ൺണ്ടേ
അതെ രാ രാവിലെ എന്നും പോണതല്ലേ
ആഹ് പിന്നെ എന്റെ സ്വന്തം വീട്ട്ലൊക്കെ ആണെയി കൊഴപ്പഇല്ല എല്ലാരൊക്കെക്കൂടിയാവുമ്പൊ ഞാനും ഹസ്ബെൻ്റും വേറെ മാറി താമസിക്കാം
അവര്
അതുകൊണ്ടെല്ലാരും ആഹ് വീടെടുത്ത് മാറിയതാ ഉം ഡ്യൂട്ടിക്ക് പോആൻന് ആ മൂത്തയൊരാളാ അപ്പൊ പിന്നെ ഡ്യൂട്ടിക്ക് പോകാനൊക്കെള്ള സൗകര്യം കൊണ്ട് ഹസ്ബൻഡറിന്റെ വർക്കും എവടെ ഞാൻ വർക്ക് ചെയ്യുന്നതിന്റെ കുറച്ച് അ ടുത്ത് തന്നെയ ഒരു സ്റ്റോപ്പ്‌ വ്യത്യാസേ ഉള്ളൂ ഉ ആ രണ്ടാൾ ഒരുമിച്ചു ചെന്നെറ ങ്ങാൻ
ആഹ ആ
ഹസ്ബന്റിന് ഇത്ര നേരത്തെ വരണ്ട മുപ്പർ ക്ക് ഒരു പത്തുമണിയൊക്കെ ആവുമ്പോ കേയറിയാൽ മതി അക്ഷെ ബ ആ ഓഫീസിലാണ് ഇന്നെ ഡ്യൂട്ടിക്ക് ഇറക്കണ്ടണ്ട് നേരത്തെ വരും
ആഹ
പിന്നെ വൈകുന്നേരം ആണെങ്കിലും മൂ മൂ പ്പരുടെ അഞ്ചു മണിയൊക്കെ ആകുമ്പോേഴെ ക്ക് കഴി യും പിന്നെ അരമണിക്കൂർ പിന്നെ കാക്കും അങ്ങനെ പോകും അഞ്ചരക്കാരുന്നു എന്റെ ഡ്യൂട്ടി കഴിയുമ്പം
ആഹ
മനസിലാ വുന്ന കൊണ്ട് അവടൊക്കെ കുറച്ച് കൂടുതലാണ് പിന്നെ നൈറ്റ് ഇല്ലാത്തവൾക്ക് അവർ കൂടുത ട്ടുണ്ടാവുമ്പോ ആറ മണിക്കൂറൊക്കെ ഉള്ളൂ ഡ്യൂട്ടി അവർക്ക് ഷിഫ്റ്റ് ഡ്യൂട്ടി ഉണ്ടാവും ഉ അങ്ങനെയൊക്കെ പോന്നുന്നു
ഫുഡൊക്കെ കഴച്ച് ഫ്രീ ആയിട്ട് ഇചിരിനേരം അവിടെ
ആഹ് ഫുഡൊക്കെ കഴച്ച് അപ്പൊ അവര് ഫ്രീ ടൈം കിട്ടിയപ്പോ ഇങ്ങനെ നോക്കി വിളിച്ചത
എങ്ങനുണ്ട് ഫുഡൊക്കെ
ഇന്ന് ഫുഡ് ചോറൊന്നും രാവിലെ ആക്കില്ലായിാരുന്നു വയ് ക്കാൻ കുറച്ച് ലേറ്റെ ആയി അപ്പൊ രാവിലത്തെ ചപ്പാത്തി ഹുസ്ബൻഡ് ആണെങ്കിലും ചോറങ്ങ ങ്ങനെ നിർബന്ധമല്ല ചപ്പാത്തി അങ്ങനത്തെ ക്കെ ഇഷ്ടം ഓ ചപ്പാത്തിയെ കറി യൊക്കെയാകൊണ്ട് പൊന്നെ
സ്വന്തം വീടാകുമ്പം പിന്നെ നേരം വൈകിയാലും അറിഞ്ഞിട്ടുണ്ടാവില്ല
ആഹ ഇന്നലെ ഇന്നലെ കട കിടക്കാനും കുറച്ച് ലേറ്റ് ആയി അപ്പൊ രാവിലെ എണിക്കാൻ നേരം വൈകി
ആ
നിങ്ങള് പുറത്ത പോയി അപ്പൊ വരാനൊക്കെ നേരം വൈകി
ആഹ് ആഹ് ആഹ്
ചെറിയൊരു ഷോപ്പിങ് ഉണ്ടായിരുന്നു ഇവിടെ അടുത്ത് ഉം
ഉഹ
പിന്നെ എന്താ യാത്രകളൊക്കെ ചെയ്യാന ഇഷ്ടാണോ
യാത്ര നമ്മൾ നാട്ടിലുണ്ടാവകുമ്പോ ചെയ്യില്ല ഹ സ് ഗൾഫിലാണ് നാട്ടിൽ ഉണ്ടാ കുമ്പോ ചെയ്യും ചെറിയ ചെറിയ അപ്പപി ന്നെ ഞങ്ൾവീട്ടി ലും സ്വന്തം വീട്ടിലും ഹ സിന്റെ വീട്ടിലുമാ യിട്ട് ഇങ്ങനെ പോകുന്നു
ആഹ ഗൾഫിലുള്ളവർ ഇവിടെ വന്നാ പിന്നെ ഫുള്ള് കറക്കം തന്നെ ആയിരിക്കും ഓരോ വീട്ടില് പോവാനും പിന്നെ
എല്ലാരും എപ്പഴും കറങ്ങു ന്നില്ല ആവശ്യത്തിന് ആവശ്യത്തിനുമാ ത്രം
ആഹ ആ് ആഹ് കുട്ടികൾ ഉണ്ടാവും അപ്പ പിന്നെ
ദൂരയാത്ര പ്രശനാണ് പിന്നെ കുട്ടിക്ക്
ചെറിയ അടുത്തുള്ള സ്ഥലത്തേക്കൊക്കെ പോവാൻ പറ്റുള്ളൂ അല്ലെ
പിന്നെ ഓരോരോ മാസം കഴിഞ്ഞാ പിന്നെയും പോവി ല്ലായിരുന്നു
ആഹ ഒരു മാസേ ലീവ് ഉണ്ടാവുള്ളുല്ലേ
ഒരു വർഷത്തി ഒരു മാസം
ആഹ്
പിന്നെ നാത്തൂന്റെ മേരിടായിട്ട് ഇങ്ങനെറ ഷോപ്പിങ്ങിലാണ്
ആഹ അവിടേക്ക് പോയിണ്ടായിരുന്നോ പോവാൻ നോക്കിുണ്ടായിുന്നോ
ഇല്ല അ കുട്ടിയന്ന് വലതാട്ട യർച്ചണ്ട്െ കാത്തത
ആ ആ
പിന്നെ ഞമ്മളെ ഞമ്മളീ കൊണ്ടു പോയാൽ ഓൽക്ക്ള്ള ചെലവ് കൂടല്ലേ
അതാണ് പിന്നെ സേവിങ്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല അവിട പ്രത്യേകിച്ച് നല്ല ചെലവായിരിക്കും
ആ പിന്നെ വീട്ടിൽ ഇമ്മ ഒറ്റക്കാവും ചെയ്യും പോയാല്
ആ ഹസ്ബൻഡ് ഉമ്മ ല്ലേ
ആ വീട്ടില് ഇപ്പ ഇല്ല ഇപ്പാ മര്ചോയത പിന്നെ അപ്പൊ പിന്നേ അങ്ങനെ ഒറ്റക്ക് നിർത്താനും പറ്റൂല
ആ പെങ്ങമാര് ഒരാളല്ലേ ആഹ
ഈ വരുന്ന അഞ്ച അ ചെറിയ ഷോപ്പില്ലേ
ആ
ഉം എവിടെ
ഫുഡൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടാണോ വെറൈറ്റി ഫുഡൊക്കെ
ഓ ഇവര് അനുസരിച്ച് ഒച്ചക്കാവുമ്പോൾ മാത്ര ഉണ്ടാക്കുവ ഞമ്മളെ പരീക്ഷണംല്ലേ
ആ
ആൾക്കാരുണ്ടാവ പിന്നേ
കൊറെ ആൾക്കെ ആ
ആ
ഞാൻ അങ്ങൻത്തെന്നെ ഒറ്റക്ക ആവ്മ്പോ പിന്നെ എങ്ങനെ വ യൂട്യൂബ് അതൊക്കെ നോക്കിട്ട് ഇങ്ങനെ വെറൈറ്റി ഫുഡ ഒക്കെ ഉണ്ടാക്കാൻ നോക്കുംസ്ബൻ സാനൊക്കെ വാങ്ങിച്ച് ട്രൈ ചെയും
അങ്ങനെയൊക്കെ ചെയ്യും പക്ഷെ നമ്മള് ആൾക്കാർണ്ടാവുമ്പോ ഉണ്ടാക്കാനുള്ള
ഉം ഡ്യൂട്ടി ഉള്ളത കൊണ്ട് എപ്പോഴെങ്കിലൊക്കെ അങ്ങനെ നോക്കും പുഡിങ് ഐറ്റം ഉം പിന്നെ എനിക്ക് ഇണ്ടാക്കാനൊക്കെ ഇഷ്ടാണ് ഫുഡ് വെറൈറ്റി ഫുഡുകളൊക്കെ ഞാൻതന്നെ വറെ ചെയ്തിട്ട് ഒരാൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നൊക്കെ ഇഷ്ടമാണ്
ആ
പുറത്തുന്ന് വാങ്ങുന്നതിനേക്കാടില് നമുക്ക് വീട്ടിൽന്ന് തന്നെ ഇണ്ടാക്കി കഴിക്കുമ്പോ നല്ല ഇതാണല്ലോ പിന്നെ ഹസ്ബൻഡ ആണെങ്കിൽ പ്രത്യേകിച്ച് ഹെൽത്തി ഫുഡ ആവും
പാർട്ടി ഫുട്ടിനൊക്കെ നല്ല ഹെൽത്തിയാണല്ലോ
അതെ
ആ ആ ഹ അയ്ക്കോട്ടെ ഞ പിന്നെ വിളിക്കണ്ട് ഓട്ടെ